ആ...
ആ അങ്ങട് ചായകടി ഉണ്ടാക്കിയോ
ചായ കടി ഇന്ന് അവലുണ്ടിവിടെ അ ഇത് മാണോച്ച് ഞാൻ ഓളോട് ദോശയുണ്ട് രാവിലെത്തെ മദർസ്ട്ട് യേ സ്കൂൾ ട്ട് വന്നാണ് ആ മോക്ക് പറ്റും
ഇന്റെ തിനാ ണ്ച്ചേങ്കില് അതൊന്നും പറ്റൂല അവിൽ, ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റൂല
മോക്ക് ദോശയൊക്കെ പറ്റും രാവിലെത്തെ ബാക്കി ഉണ്ടെങ്കി
പറ്റുല്ലായിരുന്ന് ഇത് വല്ല പ പിന്നെ പിന്നെ അല്ലെങ്കിൽ പിന്നെ തോ ബഡ് ഓംപ്ലറ്റോ അങ്ങനെ എന്നെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നാ പഴം പൊരി, ഉള്ളിവട അതും പറ്റൂല അല്ലെങ്കിൽ കട് ലറ്റ് അല്ലെങ്കിൽ പോക്കറ്റ് ഷവർമ്മ അല്ലെങ്കിൽ ഷവർമ്മ അങ്ങനെയൊക്കെ തന്നെ ഞാനും ചിക്കനുള്ളത്, മസാല ഉള്ള സാധനങ്ങളൊക്കെ പറ്റും അല്ലാത്തതൊന്നും ഞമ്മക്ക് വേണ്ട അല്ലെങ്കി ഇതേ പോലെ മ ക്കക്ക് ഈ പൂവട അടകൾ ഒക്കെ ഉണ്ടാവൂലേ അങ്ങനെ അവൽ സാധനവും കഴിക്കൂല ആ കെട്ടിയോൻ ആണെങ്കി ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വന്ന് കഴിഞ്ഞാൽ അട, പൂവട അതിന് അങ്ങനത്തെ യൊക്കെ ആണിഷ്ടം മത്ത ക്കൂല
ഓലക്ക് വേണ്ട ന്ന് പറഞ്ഞ ഓലക്കറിയാം ഓല്ക് ണ്ടാക്കി കൊടുക്കും ന്ന് ഞമ്മളൊക്കെ ആയന്ന് അങ്ങനെ നീ ഞാനൊക്കെ സ്കൂൾ വിട്ട് വരുന്ന അന്ന് ആ ച്ചോ കുളിച്ചു മാറ്റി വന്നക്കോ ന്നാ ചോരാലമ്പി വെച്ചേരും അത് കൂട്ടി ത്തിന്നക്കോ ചായ ടുചോ പറയും
ഞങ്ങൾക്കും അതന്നെനി ചോർ അപ്പൊ സ്കൂൾ ക് പോണെങ്കി ള്ള ബുദ്ധിമുട്ട് ട്ടോ എല്ലാ തോട് പോയും സ്കൂൾ ക്ക് പോകണങ്കി ല്ലേ ബുദ്ധി ഉള്ള തോട് പോഴാ നീന്തി കിട ന്ന് കിലോമീറ്റർ
ആ ഇപ്പത്തൊലോ പെരന്റെ മുറ്റത് നാൻഡ് വണ്ടി കേറാ സ്കൂൾ ലാൻഡ് കൊണ്ടോയി എറയ്ക്ക
ന്നിട്ടെന്നേ ഓലക്ക് കൊട വേണം. റെയിൻ കോട്ട് വേണം. ഇല്ലാത്തതൊന്നും വേണ്ടാത്തതില്ല.
ആഹ്
ഞാനൊരൂസം ആഹ് ഞങ്ങള് ക്ക് ഞങ്ങൾക്കൊരു ഉൾഗ്രാമ അപ്പൊ നാലാം ക്ലാസ്സ്‌ വരെ അടുത്ത് സ്കൂളുണ്ടാരുന്നു. അവിടത്തന്നെ പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് നടക്കണം. അത് കഴിഞ്ഞ പിന്നെ കൊറ ച്ച് ലോങ്ങാണ് സ്കൂള്. അവിടക്ക് ഞമ്മക്കൊരു ഒന്നര ന്ന് മണിക്കൂറിന്റെ അടുത്ത് നടക്കാന്ണ്ട് ഇസ് സ്കൂൾക്ക് അപ്പത് നടന്ന് നടന്ന് പോണം ഇത് മദ്രസ്സ വിട്ടു വരുമ്പോത്തിനെന്നെ ഒമ്പത് മണി ആവും, പിന്നെ പത്തേകാല് ആവുമ്പോത്തിന് സ്കൂളിൽ എത്തൂല പത്തര പത്തേ മുക്കാലാവും എന്തായാലും എത്തുമ്പത്തിന്, ഇന്നിട്ട് ഇതൊരു കുന്നും അതോ ഒയിഞ്ഞ സ്ഥലങ്ങളാ കര്ഞ്ഞാലും അന്ന് നമ്മക്ക് പോകാനൊര്ത് ധൈര്യം ആയിരുന്നൂട്ടോ ഈ ചെറിയ കുട്ട്യേളല്ലേ ഞങ്ങളഞ്ചാം ക്ലാസ്സില് പഠി പറയ്മ്പളും ഞമ്മക്ക് പത്തു വയസ്സല്ലേ ആയി ട്ടുള്ളൂ ഞങ്ങള് കൊറേ എളാപ്പാൻ്റീം മൂത്ത് ത്താപ്പൻ്റിം കുട്ടിളൊക്കാണ്ട് എല്ലാരും കൂടെ ഒരുമിച്ചങ്ങനെ നടന്നങ്ങനെ പോവും ഇപ്പ്ളൊക്കെ നമ്മക്ക് നമ്മളെ കുട്ടിയളെങ്ങനെ പർഞ്ഞയക്കാൻ ധൈര്യ ഇണ്ടാവോ?
ഇപ്പം ഇല്ല്യ ഇപ്പം ഇമ്മക്ക് പേടിയാ. പ്പതാ നമ്മള്പ്പം വണ്ടി ആക്ക്ണതെ
ആ പിന്നെ ലെയിൻ ബസ്സാണ് ആ ലെയിൻ ബസ്സാണ്ച്ച് നിർത്തൂല്ല്യട്ടോ ഒര് ക് ഒര് ലെയിൻ ബസ് സ്സിൻ്റെ ഔട്ക്ക് പോണെങ്കി തന്നെ ഇരുവത് ഇരുവത്തഞ്ച് മിൻറ്റ് നടക്കണം ആ ബസ്സ്ച്ചിയിഞ്ഞാ അമ്മക്കൊന്നു കുട്ടിയേക്കൊന്നും നിർത്തി തരൂല്ല്യ അപ്പം ഞങ്ങള് നട്ന്നങ്ങനെ പോവു അരൂകൂടി ഇന്നട്ട് പോര്ണ സ് സ്കൂള് ട്ട് പോര്ണ സമയത്ത് ഒരുർപിയേൻ്റെ ഒരേ സിപ്പപ്പും വേട്ച്ചും. ഇന്നട്ട് അത് ഈമ്പിയങ്ങനെ നടന്ന് പോരും ഒര് റോഡിൻ്റെ അരൂകുടി ഇന്നട്ട് ഞാന് ഇപ്പ അട്ത്തൊര് ദിവസം ആങ്ങളാരൊന്നും വീട്ടില്ണ്ടാത്ത സമയം ഞാൻ നടന്ന് ഞങ്ങള് ങ്ങട്ട് ബ്ബസ്സിലാ പോന്നത് ൻ്റെ വീ ബട്ക്ക് ക്ക് പ്പം ന്നാട്ട് ക്കൂടി പോണ ബസ് ത്ത് ണ്ടായിര്ന്നില്ല അപ്പ അവർക്കീ കുന്ന്കേറി നടന്ന് വന്നപ്പൻ്റെ മകള് കൊർച്ചേരം നട്ന്നപ്പത്തിന് കൊയഞ്ഞീ മ്മാ ഞിന്നെ കൊണ്ട് കജ്ജൂലർന്നു അപ്പം ഞാൻ പർഞ്ഞു ഇത് കേറി ഞ്ഞിം ബട്ന്നങ്ങട്ട് ഒരു മണിക്കൂറ് നടന്ന്ട്ട് ഞാൻ ദിവസം സ്കുൾക്ക് പോയിന്യത് പർഞ്ഞപ്പൊ തള്ളണ്ടട്ടോ ഇതൊക്കെ ഞമ്മള് പറേണ ക്ക തള്ളലാ ആ ങ്ങള് തള്ളണ്ടട്ടോ തള്ളി ങ്ങള് കൊർചി ക്കാര്ണ്ട് പ്പ അങ്ങന ചെയ്തീനി ഇങ്ങനെ ചെയ്തീനർഞ്ഞു ങാണ്ട് കൊർച് തള്ള്ണ ആൾക്
ഞമ്മളൊക്കെ ന്നട്ന്ന് പോയർഞ ഓൽക്ക് പ അ അതാണ് ക്ഷെ ൻ്റെ വീട്ൻ്റട്ത്തെന്നെട്ടൊ സ്കുള് അതോണ്ട് ഇൻക്ക് അങ്ങനെ ബുദ്ധിമുട് ട്ടായില പക്ഷെ ഞാം ഉച്ചക്ക് ചോറ് ന്നാം വീട്ട്ക്ക് ക്കെരും രാവിലെ ഇട്ക്ക് അത്ര എട്ത് ത്താ പിന്നെ പ രാവിലെ ഉസ് കൂകു പിന്നെ രാവിലെ ള്ള വഷയം മാത്രേ കൊണ്ടോഒള്ളൂ അത് കവർല്ട്ടേനി കൊണ്ടോല് ബേഗൊന്നുല്ല്യയന്ന് കവർല് ട്ട് കൊണ്ടോഉം അത് രാവിലത്തെ കഴിഞ്ഞാ പിന്നെ ഉച്ചക്ക് വീട്ട്ക്ക് ചോർന് എരുമ്പം അഉം കൊണ്ട് പോലും ങ്ങട്ട് പിന്നെ ഉച്ചക്ക്ള്ള ഇട്ത്ത് പോഉം അങനൊക്കേനി
ആ അട്ത്താഉബോ ങ്ങനൊക്കെ സുഖാണ്
ആ ചോർന് പിന്നെ ചോറ് കൊണ്ടോയരൊർമ ഇൻക്ക്ല്ല
ആ അവിടെ എല്ലാ ക്ലാസ്സ് പത്താം ക്ലാസ് എരെ ഇണ്ടായിനിഓ?
ആ പത്താം ക്ലാസ്സ് രേ ണ്ട് ഒന്ന് മുതല് പ ഒന്ന് മുത്തല് പ്ലസ്
ആ ഞമ്മൾ സോ അവിടെ നാട്ടിൽ നാലാം ക്ലാസ്സിൽ ചെറിയുള്ളെ സ്കൂളെ ഉള്ളു പിന്ന ഒക്കെ ഇങ്ങട്ട് ലോങ്ങ്‌ പോരണം
നാല് ഏഴ് വരെ മോളും എട്ട് ഒമ്പത് പത്ത് പ്ലാസ്റ്റും അയിന്റെ മോളിലെ താഴെ പൊളിയും നല്ല സുഗാണ് ഒക്കെ ഒരു കൊമ്പോണ്ട് ആയിട്ടന്നെ എൽക്കേജിക് ആൻഡ് വിട്ടാൽ പ്ലാസ്റ്റും കഴിഞ്ഞ് ണ്ട് പോരാ അങ്ങനെയിനി ആടെ ഞാൻ ഔടെ തന്നെ പഠിച്ച പ്ലാസ്റ്റ് വരെ ആ ഉആറക്ക് പോണ്ടി ന്നില്ല അതോണ്ട് ഇന്ക് ബസ്സ്‌ യാത്ര ചെയ്ത് കാണ്ട്ള്ളെ ഒരു പരിജയം അതുല്ല ചോർ കൊണ്ടോയിക്കാണ്ട് ള്ളെ ഒരു പരിജയം അതുല്ല
ഞാക്ക് ബസ്സ്‌ന് പോയിങ്ങാണ്ടുള്ള പരിചയന്നും ല്ല ബസ്സ്‌ ത്തെ പിന്നെ പരിജയ ഏത് കോളേജിപ്പോയപ്ലാണ് പിന്നെ അദ്ധ്യാറ്റ് ബസ്സ്ക്കേറീഞ്ഞത് അത്കൊർച്ച് പിന്നൊരു മണിക്കൂറിന്റട്ത് പോവണ്ട് ഉം
അതിനുഞാ ബസ്സ് പോയീല്ല അത് ഞാന് ൻ്റ വീട്ൻ്റ പൊ പോയാ അക്കലെ കടന്നാല് ടൗണാ ടൗണിലാ പോന്നേച്ച് പൊയ തോണിയിണ്ടാവും പൊയർങ്ങത്താ തോണി ഇണ്ടാവും തോണിലക്കരെ കടക്കും തെർക്കൻ തോണീയില് വരും അട് ആ നമ്മളെ പിന്നേ മ് മറ്റേ വണ്ടിവാഹനം വര്ണ്ണ്ണ്ട് പറയും തോണിയിലന്നേ ചെക്കമ്മാരൂണ്ടാവും ഞങ്ങൾ രണ്ടാള് ഞങ്ങൾ മൂന്നാള് തോണീപ്പോവൊള്ളൂ ഏ വെ ൻ്റെ പോണില്ലല്ലോ
ഇപ്പ കേക്ക് കേക്ക്ണ്ടോ പറയണേക്ക്ണ്ടോ ആഹ് ഇപ്പ ക്ലിയറായി ആഹ് ആഹ് ഇപ്പ ക്ലിയറായി ന്നിട്ട് ഇപ്പളും തോണിണ്ടോ അവ്ടെ
ഇപ്പം അവ്ടെ പാലക്കെ വന്നീനി പിന്നാപ്പാലം ഏഹ് രണ്ടായിരത്തിപ്പയിനട്ടിൽ വെള്ളപ്പൊക്കത്തില പാലോൽചോയിലെ കേട്ടിട്ടുണ്ടോ കെക് കുട്ട്യാള് തോണി മറിഞ്ഞ് മരിച്ചതൊക്കെ പറയുലാ ഒം എട് കുട്ട്യോള് മരിച്ചത്
അത് ഇബിടെ ഏതോ ഒര് പിന്നെ ടു ടൂറിസ്റ്റ് കേന്ദ്രത്തിലല്ലേ
അല്ലല്ല ആഹ് എട്ട് കുട്യാള് ഇപ്പളൊന്നും അല്ല കൊറച്ച് കാലായി അങ്ങനെ ഒരു പാലം വന്നീനി ആ പാലം ഇപ്പൊ വെള്ളപ്പൊക്ക- ഉരുൾപൊട്ടലൊക്കെ. രണ്ടായിരത്തി പ
ആ ലെ. ങ്ങളെ ഭാഗത്തൊക്കെണ്ടോ അങ്ങനെ ഉരുൾപൊട്ടലും കാര്യങ്ങളും അങ്ങനത്തെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെണ്ടോ ങ്ങളെ ഭാഗത്തൊക്കെ ഓഹ്
ബുദ്ധിമുട്ടൊന്നുല്ല. പക്ഷെ ഉരുൾപൊട്ടല്ണ്ടാല്ണ്ട് അങ്ങട്ട് വെള്ളം കേറൽണ്ട്. ന്റെ വീട്ടിക്കൊക്കെ എത്തൽണ്ട്. ഉം പേടിയാ. ന്റെ എളാമന്റെ വീട്ടിലൊക്കെ കേറും. ഒരു പ്രാവശ്യം എളാമന്റെ ഏഹ് അപ്പ്‌സ്റ്റൈറ്ക്കെത്തീന് വെള്ളം അടിലൊക്കെ കഴിഞ്ഞിട്ട് അപ്സ് കേറീണ് സാധനൊക്കെ ഓല് പിടിച്ചു മാ അങ്ങൻത്ത വീട്ട്ക്ക് വെ ഇലക്ട്രോണിക്സ് സാനൊക്കൊല് മോളില് കൊണ്ടെയെച്ച്. അതോണ്ട് കൊർച് ച്ച ക്കോൽക്ക് നല്ലഅ് കിട്ടി. കൊറച്ചൊക്കെ കേടും വന്ന്.
ആ. ന്റെ എളേച്ചിന്റെ വീട് അങ്ങനെണ്. പക്ഷെ ഓൽത് ഇങ്ങനെ തൊന്നും അല്ലട്ടോ മലയോര പ്രദേശ ത്ത് ന്നൊല്ല. പക്ഷെ മുറ്റത്ത് പാടാണ് പാടും അയിന്റപ്പർത്തു പോഴേണ്. അപ്പൊ ഈ പൊഴേണ് നറിമ്പൊ നേരെ പിന്നെ പൊ ആ പൊഴങ്ങട്ട് നെറയുമ്പോ നേരെ പാടത്ത്ക്ക് കേറും വള്ളം പാടത്തിന്ന് നേരെ വീട്ടിക്കും. ന്നട്ട് ഓലെ വീട് ക്ലീൻ ചെയ്തപ്പോ എത്രങ്ങാനും പാമ്പൊക്കെ വീട്ടിന്ന് കിട്ടീനെറിയോ
ആ ഇവിടെ ന്റെ എളമാന്റെ വീട് അങ്ങനെയാപ്പം പിന്നെ പാടാണ്. പാടത്ക്ക് മേം വെള്ളം കേറുല്ലോ പാടത്തിന്ന് പിന്നെങ്ങട് വേരൊ റോ ഡ് മ്മക്കൂടെ ങ്ങട്ട് കേറും അടെ ആ ഭാഗള്ളെ പെര മുയുവം ആ ഞങ്ങളെ വീടും അങ്ങനെന്നെ
ആ ഈ രാത്രിക്കെ നിക്കാതെ മയ പെയ്യുമ്പള് ത്രിയൊക്കെ നമുക്ക് ഏറെ ടെൻഷന്. പകലാണെങ്കില് നമുക്ക് എങ്ങട്ടെങ്കിലും ഓടെ, രക്ഷപ്പെടെ എന്തേലും ചെ യ്യ ഈ രാത്രി ആവുമ്പഴാണ് ആ ഇപ്പളാണെങ്കിലോ മഴ ചാറിയ അ - പ്പോ കറൻറ്റും പോയി
കറൻറ്റ് പോയിം ശെരിയാണ് ഓല് ഓഫാക്കണയിക്കാരം സുരക്ഷ
ആ സുരക്ഷനെ കരുതീട്ടായിക്കരം ആ അതും ഗതികേടാണ് എന്താ ചെല സമയത്ത്ള്ള കാ- റ്റൊ ഇട്യോ ഇൻക്കാച് ഭയങ്കര പേടിയ ഇടിനോട് അപ്പം മിഞ്ഞാന്ന് നാലാമത്തെ ദീസം ര രാത്രി രണ്ട് മണിയായപ്പം പെരും ഇടി അത്യാവശ്യം സൗണ്ടൊന്നും നമ്മലൊരു വീടിന്റെ ഉള്ള്ക്ക്കേൾക്കുല അപ്പൊ അത്രക്കും സൗണ്ട്ണ്ടായിട്ടല്ലേ മ്മള് കേൾക്ക്ണത് വിചാരിച്ച്
ആഹ് ആഹ് ഒറ്റ് റ്റക്കാവുമ്പോ അതികോം പേടി
ആ ട്ടേ പേടിയാണ് ഇപ്പഞങ്ങളെ ഈ ഭാഗത്താണ് ഇപ്പോ അടുത്ത് പെയ് ഫാസ്റ്റമ്മക്ക് മഴ തൊട്ങ്ങ്ണേനു മുന്നേരു രു നാല് കുട്ട്യേള് ഇടിമിന്നലേറ്റ് മര്ചെണ്ടായിണല്ലോ ആൺകുട്ട്യേള് നാല് കു ട്ട്യേള് ഇനു തൊക്കെ ന്യൂസിലൊക്കെ അത് നമ്മളെ ഈ ഏര്യേലാണ് ഇബടൊരു മലണ്ട് ആ മലമ്മേ ന വല്യേ ടുറിസ്റ്റ് റ്റ് പ്ലെയിസ് ആയിട്ടൊന്നും അങ്ങികരിച്ചിട്ടൊന്നുവില്ല ന്നാലും കുട്ട്യേളെ എല്ലാരൊക്കെങ്ങനെ ഒഴിഞ്ഞുപോയി നിക്കുങ്ങനെ കുട്ട്യേക്ക് പ്പൊ വൈബ് ആണല്ലോ വൽത് അങ്ങനൊക്കെ പോയി നിക്ക്ണത് ആഹ് അങ്ങനെ പോയെ
അമള് ഇടിണ്ടാ ഇടിണ്ടാവുമ്പളെ ഇടിപൊട്ടുമ്പളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മര് ത്തിന്റോട്ടിലൊന്നും നി
നിക്കര്ത് ന് പറയു പക്ഷേ അന്നൊന്നും ഒരു ഇടിയോ മഴ ഒന്നും പ്രതീക്ഷിക്ക്ണില്ലല്ലോ അ ത്രക്കും ഒര് നല്ല ക്ലൈമറ്റേനി പെട്ടന്നല്ലേ ഒരു വൈ ഇന്നേരത് പെട്ടന്ന്ങ്ങട്ട് ഉരുണ്ട് വന്ന്കാണ്ട് അങ്ങട്ട് താക്കി ക്കി മര്ച്ച മേ അയിന്റെമ്മല് കൂടെണ്ടായീന്ന മറ്റ്ള്ള കുട്ട്യേളോട് ചോയ്ച്ചപ്പൊ പ്പൊ ഓര്ക്കൊന്നും ഓർമല്ല ഒരു സൗണ്ട് കേട്ടത് മാത്രം ഓർമണ്ട് പിന്നെ ഞങ്ങള് തെറിച്ച് പോവാണ് പിന്നെ ബോധണ്ടായില ന്നാറിണത് നാല് കുട്ട്യേള് മരിച്ചു ഒക്കെ പതിനെട്ട് വയവസൊക്കെ ക്കായിട്ടിലെ കുട്ട്യേള്
ആഹ് ഇന്ന്പ്പം ഞാ ഇന്റെ വീടിന്റെ മു ന്റെ വീടിന്റെ മുന്നില്ന്നപ്പോ ഇന്നലൊരു അപകടണ്ടായീനി ബൈക് കാക്സിഡന്റെ ഇരൊതൊന്ന് വയസ് ഹെ ഓന് അപ്പം മര്ച് പോസ്റ്റ്‌മാർട്ടം ചെയ്ത് പ്പം കൊണ്ടന്ന്ണ്ടാവും പ്പന്ജ് ന്ജ് മണിക്ക് മയ്യിത്ത്ട്ക്കും പറ്ഞീനി നിസ്കാരാണ് പർഞീനി
ഹയ് എന്താണ് ഒത് അത്രല്ലേ അത്ര പ്രായാവോളം തന്തീം‌ തളളീം വളർത്തിണ്ടാക്കി ഒന്നു ഒന്നു രണ്ടി കാര്യത്തിക്കാകുമപ്പഴാണ്
ഹെൽമെറ്റു വെക്കാതെ പോയതാ
മക്കളോടു പറഞ്ഞാ കേക്കൂല്ലേ
ഇപ്പോള്ള ചെക്കനെ വെച്ചി ഓനെ നട്ടെല്ലിനൊക്കെയാ പരിക്ക്
ഓ തലയിടിച്ചു കഴിഞ്ഞാ പിന്നെ രക്ഷയില്ലേ ഈ തലച്ചോറീന്നു പറയണ സാധനം ഇപ്പ അത്ര അത്രേം ലൂസായി കെടക്കണ സാധനല്ലേ അപ്പതിപ്പോ ഇതാകണ്ടേ
അതു കിട്ടിയാ തന്നെ ഓൽക്ക് എത്താ കാട്ടണ്ട്യ ക്കറീല്ല
ന്നായിക്കോട്ടെ വിളിക്കാട്ടോ